ആഹ് എന്തൊക്കെ
എന്താ ഇങ്ങന പോണ്ട് നല്ല പെരുമ്മയ ഇണ്ടല്ലോ ന്താ പാട് ഉം
ഇവിടെ വെയിലായി മായ ചോർന്ന് മയ ചോർന്ന് വെയിലായി
ആഹ്
അള്ളാഹ് ഞഇപ്പളാ കെടക്കണവിടെ മറ്റേത് അവിടെ സോഫീലിങ്ങനെ ഇവ്ടെ ഈ മൻസം കടന്നിട്ട് കടക്ക ഇങ്ങട്ട് വന്ന ചീത്തട്ടൂലെ അവ്ടെ കുത്തിർനീനി
ഫോൺ ഫോൺവിളിൻ്റെടൽ ആരെങ്കിലും വന്ന് കേറിയാ
കിടന്നപ്പോരു സുഖം നിച്ചാണങ്കിൽ ഉച്ചക്ക് ചോറന്നപ്പൊ ഒന്ന് കടക്കണോ അല്ലെങ്കി പൊറുതിയടാ
ഞാൻ വർത്തനം വർത്തനം പറഞ്ഞ് വെള്ളത്തിനു ദാഹിച്ചു പോയി വെള്ളം കുടിക്കട്ടെ
പച്ചെള്ള ആയാലുവേണ്ടില എടുത്ത് കുടിക്ക
വർത്താനം പറഞ്ഞ് പറഞ്ഞ്പറഞ്ഞ്
ഏ
പെരും കണ്ണ് വേദനയും തലവേദനയൊക്കെനി
ഉം
ന്നിട്ട് എന്നോടാന്ന ആഹ് ഫോം വിളിച് വിളിച് വിളിച്ചു ഞരമ്പ് പൊട്ടിയേക്കും പറഞ്ഞ്
ആണുങ്ങൾക്കെ എപ്പള പിരാന്ത് പിടിക്കലാണല്ലെ ആണുങ്ങളും പെരേല്ള്ളവർക്കൊക്കെയാണ് എന്താവുഅ
ഇതെന്താന്നാ ടെയിലി എപ്പ വരുമ്പോളോ അയില വന്നാലും ഇതിലവന്നല് എന്റെ ചെവിയില് ഫോണല്ലേ അപ്പൊ ആർക്കായലു പറഞ്ഞിട്ട് കാര്യയില്ല ന്നിട്ടേ ന്റെമ്മാക്ക് വിളിച്ചാറിഞ്ഞിക്കണേ ഓക്ക് ഇര വത്തിനാല് മണിക്കൂറും ഫോബിളിയാണ് ഓളോടൊന്ന് ഫോണടുത്തക്കെപ്പ
ഇമ്മ വിചാരിച്ചിട്ടാ പടച്ചോനെ ഇന്റെ മോക്ക് എന്താ ലക്കത്ത ഫോണാണോവോ ആർക്കാണാവോ പ്പോന്റെ മോള് ഫോം വിളിച്ച്കളിക്കന്ന്
ൻ്റെമ്മാനോട് ആദ്യം പറഞ്ഞീനി ഇത് ഇങ്ങനെ സംഭവുണ്ട് ഞാന് ചെയ്യലുണ്ട് നോക്കെ അതി ൻ്റെമ്മ ഒന്നും മിണ്ടീല ഇമ്മ ഇങ്ങനെ മൂളിയർഞ്ഞു
ഞാൻ പറഞ്ഞ്ക്ണ്ല്ലോ എന്നാല് അയിന് മനസ്സിലാവൂലേ വെറുത അയ്‌ന്ചീത്തറിയണ
അള്ളാഹ് വേറെന്താന്നട്ട്
എത്ത അങ്ങന പോന്ന്
ഉം ഉം കയിഞ്ഞ് ഒന്ന് വാട്സപ്പിക്ക് വരൂണ്ടു വാട്സപ്പിക്കൊന്ന് വരു
ആഹ്
പിന്നെ വാറെന്താ
ങ്ങളെ വീട് അങ്ങാടിലാ?
അങ്ങാടി വളാഞ്ചേരി അങ്ങാടിലല്ല. അവ് ടുന്ന് ഇങ്ങട്ട് പോന്ന്ട്ട്. ഞമ്മളാ മേല ക്കൂടള്ള ആ പാലൊക്കെ പോയി.
ഓ യൂറ്റുബ് ചാനല് ലെ എത്തപോളെ പേര്? അയ്‌ കൺല് അയ് ഇങ്ങളെ പേരന്റെ എടുത്താ.
അയ്‌ ഒര് തട്ച്ചി പെണ്ണ.
ഒര് വല്ല്യ തടിയൊന്നുല്ല. അയിന്റെ മാപ്പള. ഒഴിവാക്കിക്കാണ്ട് രണ്ട് കുട്ട്യാളുണ്ട്. ന്ന്ട്ട്പ്പോ ഇപ്പോകോട്ടേസിലാണ്.
ഞാ ക്കറീല ഏതാണോവോ? അയ് ഏതാണോനാവോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വളാഞ്ചേരി അത്രേ അയിന്റെ വീട്.
ആഹ്.
ഏഹ്
വാളഞ്ചേരി കല്യാണം കഴിച്ചത തോന്നുണ്
ഏഹ്.
പ്പഅത് ഒറ്റക്കാണ് താമസം. മാപ്പളനോക്കെ ഒയിവാക്കി പൊന്നക്ക്ണ്.
ഉം ഉം
പിന്നെ. ആഹ് ഇപ്പൊകെ അധികം അങ്ങനെന്നെല്ലേ. ഒരു കുട്ടിയായപൊ രണ്ടുട്ട്യാളോക്കെ ആയാല്. ആ കച്ചറണ്ടാക്കിക്കാണ്ട് കാര്യം തീർക്ക. മാണ്ട്യമാരി തോന്ന്യാമാരി ജീവിച്ച.
അത് ആൺങ്ങളെ എട്ത്തുണ്ട് പെണ്ണുങ്ങളെ എട്ത്തുണ്ട് രൺ
രണ്ടും കണക്കാ, അതെന്നെ എങ്കിയ ഞങ്ങളെ കുടുംബത്തിലൊക്കെണ്ട്ങ്ങനെ ഒര് കുട്ടിണ്ട് നാല് വയസ്സായ പ്പ
ആഹ്
രണ്ടാളും രണ്ട് വൈക്കായി. കുട്ട്യാളല്ലെ പ്പതിലൊക്കെ കുട്ങ്ങണ്.
മക്കളാണ് പാവങ്ങള്.
ആഹ് അതന്നെ റ്റങ്ങളെപ്പോ ചെറിയ പ്രായത്തില് ഇമ്മ ഒരുത്തുടിലും വാപ്പഒട്
അയ് ഇന്നലെപ്പൊ കണ്ടിലെ ആ ഒരുഎ കണ്ണാണാത്ത തള്ളീം ആ ഒരു ചെങ്ങായി രണ്ട് കുട്ട്യോളും മരിച്ചത് കാണുമ്പോൾ ഒരടങ്ങെ ങ്ങെറ്ല്ലേ.
പിന്നെ.
ഫോണിലകെ കാണുമ്പളേ. ഓ എന്തെല്ലാം വാർത്താള, അതൊക്കെ ആലോയിക്കുമ്പോ അമ്മളെമക്ക ക്കും മ്മക്കും സ്വർഗ്ഗണ്.
സ്വർഗാനോന്നോ
ഉം പിന്നെ അയ്‌പോലെ അയ്‌പോലെ ന്നാളോരു കുട്ടിനെ കൊന്നത്.
ഉം ഒരു ആഹ് ഒരു കുട്ട് ഏത് ഒന്നര വയസ്സായ കുട്ട്
ആഹ് അഹ് ഇങ്ങളവ്ടെ?
ഔ ഞങ്ങളവ്ട്ന്നല്ലെയ്. ഇമ്പടെ അടുത്ത് എവ്ടെ ആണ്. ഇപ്പോ എവ്ടെയ്നിപ്പോ സ്ഥലം. സ്ഥല ഇപ്പോ ഇൻക്ക് ഓർമ്മല്ല. ആഹ് മഞ്ചേരിയാണ് എന്റെ ഇവിടെ ആഹ് ആഹ് മഞ്ചേര്യാണ്. ഇന്റെ വീടാ മഞ്ചേരി വണ്ടൂരിന്റിം എടെലാണ്. മഞ്ചേരിക്ക്ങ്ങ് പതിമൂന്ന് കിലോമീറ്റർണ്ട്.
ആഹ് അതെന്നെ പറിണേ. ഹൗ വല്ലാത്ത എത്രയോരു ദുരിതം അയ് സയിച്ച്.
അയ്‌ പാവയ്‌നെ കാണുമ്പോ കണ്ണന്ന്ങ്ങനെ വള്ളംന്നറിം. അത്രയ്ക്കും അനുഭവിച്ച്ക്കുംആ കുട്ടി. ഇത്ര ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളങ്ങനെ കടുപ്പം കാട്ട
മ്മൾ ഞമ്മളൊരച്ചടി ങ്ങട് മരിച്ച പോണെങ്കിൽ നമുക്ക് ഈ വേദനയില്ല ഇത് ഇങ്ങനെ നിരകടുപ്പിച്ച് നിരകടുപ്പിച്ചിട്ട് ഓരോ മുറിയാക്കി മുറിയാക്കി അയ് എത്ര സഹിച്ചിട്ടുണ്ടാവും
പാവാണ് പറയാൻ പൊടിയാട ഇല്ലാത്ത കുട്ടിയല്ലേ
ഏ് അതിന്റെ കണ്ണ് അതിന് ഇങ്ങനെ മുഖം കാണുമ്പോ ഒര് എടെങ്ങറ് ആ ഒരു വീഡിയോസിൽ ആ കാണുമ്പോ നമ്മുക്ക് അയിനെ ജീവനോടെ കാണുമ്പോുള്ള ഒരു എടങ്ങറ് എത്രയുണ്ട്
ആഹ് അതന്നെ അയ് ഞാ പറയാ ഇറ്റങ്ങളൊക്കെ ഒരു മനസുറുപ്പേ ഓ ആ ഓൻ പോട്ടെ ഓള മനസൊറുപ്പ ആലോയിച്ചു നോക്കാണി ഓള തള്ളല്ലേ ഒന്നുംല്ലെങ്കി ഓള പ
ന എന്താ കാട്ട ഓരോന്നീന് രസാവുല്ല എല്ലെങ്കി ഇന്നത്തെ കാലത്ത് എന്തെല്ലാ സ്ഥാപനങ്ങളുണ്ട് ഈ മക്കളെ വാണ്ടങ്കി അവടെ ഉണ്ടാക്കികൂടെടോ
അത്രന്നെ കുട്ടികൾ ഇല്ലാത്ത കൊണ്ടോയി കൊടുത്തൂടേ അങ്ങനെ
എല്ലെങ്ക ഇപ്പോ എല്ലെങ്കും വേണ്ട റോഡരികി കടത്തിയിട്ടുണ്ടങ്ക ആരെങ്കിലും എ
ആരെങ്കിലും എടുത്ത കൊണ്ടോ ആ അതന്നെ രക്ഷിക്കും ഇങ്ങനെയൊക്കെ കടുപ്പം കാട്ടികാണ്ട് കൊല്ലണോ അ ഞാൻ പറയാ ഇങ്ങനെയാണ് ഈ മനഷ്യന്മാർക്ക് ഇത്ര മനസിനെ കട്ടി വരാനേയാവോ കഞ്ചാവ്ക്കെ കടിച്ചിട്ടേക്കും
കറിയില്ല
അല്ലാതെ മനുഷ്യത്തല്ല ആൾക്കർക്കും ഒന്നും ഇപ്പ ഇത് ചെയ്യാൻ കഴിയൂല്ല അങ്ങനെയാ
ഒന്ന് പ്രസവിച്ചിട്ട് ജനാലിന്റെ ഉള്ളി കൂടെ അപ്പുറത്ത് കിട്ടുക അങ്ങനെ ഓരോ ദുരിതങ്ങളും
അത് പിന്നെ കല്യാണം കഴിച്ചാത്താണ്
ഓ ഉം
ഇത് ഇപ്പ അടുത്ത് ഞാ കണ്ടേനി കുട്ടീെ തിരിച്ച് ചോയിച്ച് അമ്മ തൊട്ടിലിക്ക് കൊണ്ടോയ്ക്കണ കുട്ടീനെ പ ട്ടിന അമ്മക്ക് വേണം പറഞ്ഞാങ്ങാണ്ട് കച്ചറം ഉണ്ടാക്കും ഉം പടുത്ത് ഇപ്പൊ മുമ്പയന വാർത്ത കണ്ടീന്
ഏഹ് നല്ലൊരു കുട്ടിം
അത് ആഹ് നല്ല ചുർക്കില്ല ഒരു കുട്ടീയിലെ
അയിന്റെ അച്ഛന അറിഞ്ഞിട്ടുണ്ടാവും അതാണ്
അതേ കാലം ഉം
ആഹ്
ഇതേ അങ്ങനെയുണ്ട് കുറെേ എണ്ണങ്ങൾ ഈ ഒമ്പയിലും എട്ടിലൊക്കെ ഓ പത്തിലൊക്കെ പഠിച്ചിന്ന കുട്ടികൾ ഗർ
ഓ അല്ല ഇത് ഇത് നഴ്സിങ്ങിന് പഠിക്കല്ലേ ഇ പെണ്ണ് ആ അങ്ങനെ തന്നെയാണ്
അല്ലേ ഒമ്പിലും പത്തിലും പഠിച്ചണാ കുട്ടികൾക്കന്നെ എത്ര എണ്ണത്തന്നെ ഉണ്ടാവണ്ട് എന്നിട്ട ഇപ്പ അതും ആരും കൊണ്ടെങ്ങാണ്ട് കളിയല്ലേ
ആ എന്നാ പറയണ്
അ എന്താന്നാ ഇപ്പല്ല കുട്ടികൾക്കൊന്നും ബു വിവരമല്ല ഇതെങ്ങനെ ഉണ്ടാവും ഇങ്ങനെ സംഭവിക്കും ക്കുന്നുള്ള അറിയാല്ലേ വിവരല്ല കുട്ടികൾക്ക്
ഇല്ല അതോ എന്താ കാട്ട്വല്ലേ ആഹ്
പേടിയാണ് ആലോയി ച്ച പേടിയാണ് പടച്ചോ കാക്കട്ടെല്ലാതെ എത്തപ്പ കാട്ടണ
ആ നമ്മളെ മക്കളൊന്നും അങ്ങനത്തേലും ഒന്നും കൊണ്ടയ് കൊടുക്കാതിരിക്കട്ടെ
നിന അതന്നെ ആൺകുട്ടികളായാലും പെങ്കുട്ടികളായാലും എനക്ക് പേടിന്നെ
രണ്ടയാലും പേടിയാ ഇപ്പ ആ പെങ്കുട്ട്യേളെക്കായും പേടിയ പെങ്കുട്ടിയെല് ആങ്കു
ആങ്കുട്ട്യേള് ആഹ് അതെ നമ്മളെ കയ്യിൽന്ന് പോയാ ഞമ്മക്കറിയല്ലോ ഈ കുട്ടികളെന്താ കാട്ടണ എങ്ങനെയ
കാട്ടണ ഏത കാട്ടണെഎന്താണ് ആണ്കുട്ടി കുട്ടിളാണെങ്കിൽ ഓൽ കഞ്ചാവ് വലിക്കുണ്ട് അല്ലെങ്കിൽ ആൻസ്ണ്ട് സിഗരറ്റ് വലിക്കുണ്ടോന്ന് നമ്മക്ക അറിയോ
നമ്മക്ക് അറിയാ നമ്മള് ഈപെരന്റെഉള്ളിൽ കുത്തർക്കാ
പെൺകുട്ടികളാന്നണ്ടെങ്കൽ ആരപ്പാ പോണ് ഇല്ലെങ്കിൽ എവിടുക്കാ പോണ് എന്താ കാട്ട്ണാഎന്താ ഒന്നും അറിയില്ല ഇപ്പത്തെ കാലത്തൊന്നും ആഹ ഇപ്പത്തെ കാലത്തൊന്നും നല്ല ഐറ്റങ്ങളൊന്നും ഇല്ല എവിടെ ഇല്ല
എവിടെ ഇല്ല അതന്നെയ ഞാനി ഇൻജെഇമ്മാനോട്
തെരയാ തെരഞ്ഞിട്ട് കിട്ടൂല നമ്മക്ക് എവിടുന്നു ആണായാലും പെണ്ണായാലും കിട്ടൂല ഹലോ
ആ കേക്കണില്ലേ ഇൻക്ക് കേക്കണ്ടല്ലോ
ഇടക്ക് കേക്കൂല പിന്നെ എവിടുന്നാ ലും കിട്ടൂലാറിയേ
അതന്നെയണേ
പണ്ടൊക്കെ ആണെങ്കിൽ അച്ചടക്കും ഇതൊക്കെ ഇപ്പഴത്തെ പൺട്ടികൾക്ക് എവിടെ അച്ചടക്കും ബഹുമാനവും
ആ ഓല് കൊറെേ പേന്റും കുപ്പായം ലിപ്സ്റ്റിക്കും തേച്ച് ഉം നെളിഞ്ഞ് തലയും തട്ടടാതെ പോകും
പെണ്ണിനെ എന്നും ചീത്ത ഇതെന്നെ അവസ്ഥ ഇന്റെപെണ്ണും തന്നെ ലിഫ്റ്റിക്ക് വാരി പോ
ലിഫ്റ്റിക്ക് ഇട്ട്ങ്ങാണ്ടാണത്ര
ഏ ഇല്ല്യാ ആ പറയ് ലിഫറ്റിക്ക്
കുട്ട്യാക്ക് ക്യാൻസർ ഇതാകീക്ക്ന് അതുകൊണ്ട് ഇൻഞ്ഞ് ലിഫ്റ്റിക്ക് ഉപയോഗിച്ചരുത് പറ്റൂലാ ചോറ് തിന്നി്ട്ടില്ലങ്കിലുംമാണ്ടില്ല പൈച്ചിണീന് തിന്നില്ലങ്കിലും മാണ്ടില്ലലിഫ്റ്റിക്കും മേക്കപ്പും നിർബന്ധ- ഉം അങ്ങനെ തന്നെയാണ് ടീച്ചർ ഗ്രൂപ്പ ഹെ ലിപ്റ്റിക് ഒരിക്കലും കുട്ടികൾക്ക് യൂസ് ചെയ്ത് കൊടുക്കരുത് ലിപ്റ്റിക് മാരക വെ ഷാണ്
ആ് ഹ്, ഇപ്പൊ അത ഇപ്പൊ ഇന്റെ പെണ്ണിന്റെ ഒക്കെ കെ ഇതില് പ്ലസ് ടു വരെ പഠിച്ചിരുന്നതില് കുട്ടികളൊക്കെ ആയിടും ടീച്ചർമാര് ഹി ഹി
പറഞ്ഞതേ ടീച്ചർമാരിങ്ങോട്ട് ഒരുങ്ങി വര്ണ ണ്ടാല്‌ ഓല്‌ ഇത്രപറയാനൊന്നുല്ല
ഉ ആയിക്കൂടെ പ്ലസ് വണ്ണുംപ്ലസ് ടു ഒക്കെ പഠിപ്പ പടിപ്പിക്കുന്ന ടീച്ചർമാർ കുറച് കൂടി ചെറുപ്പാവല്ലോ മറ്റെലെ ക്കായി ഒക്കെ
ആ അന് ട്രെയിനിങ്ങിന് കേറുണ കുട്ടികൾ ടീച്ചർമാരുണ്ടാവും കൂടുതല്
ആ ആ അങ്ങനെ ഇക്കെയാണ് വേറെ എന്താ തോ ഇങ്ങനൊക്കെ പോകണ്ട് കാര്യങ്ങളൊക്കെ ഉം
ഇന്റെ ജൊക്കൻ വരാനായി തൊടത്തി ഒന്ന് ചെറുത് ചെറുതണ ആദ്യം വര ആദ്യം വന്ന അട് - അടുക്കളക്കാ പോക ചായിം ഇതൊക്കെ തപ്പാന്
ഇന്നിട്ടത്ത കടി കടി ചായക്കെണ്ടാക്കി വെച്ചോ
എവിടെ റെസ്ക് ഇണ്ട് എവിടെ അത് കൂട്ടി ചായ കൊടുക്കണം
ഉം ഞാനൊക്കെ സ്കൂൾ പോയി നിന്ന് സ്കൂള് വിട്ട വന്നാ ഒരുപിഞ്ഞാണം ചോറണ് കിട്ടണ്ടി നിം
ആഹ് അന്നൊക്കെ ഞ ഞാനും അങ്ങനെ തന്നെ ചോറന്ന് കാരണം എന്താ വച്ച സ്കൂൾക്ക് ചോറു കൊണ്ടാവൂല
ആഹ് അപ്പൊ പിന്നെനപൈച്ച പൈച്ച ആകെ പട്ടിആയിട്ടൈകാരം വര്
ആഹ് സ്ക്കൂളില് എന്തും അവിടെ എന്തെലും ഉണ്ടങ്ക അതൊക്കെ മേടിച്ച്ന്ന്ങ്ങാണ്ട് പോരും
ഉം
ആയിക്കോട്ട ശരി ന്നാ ഞാൻ വിളിക്കണ്ട്ട്ടോ
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ